ഹലോ ഹലോ
ഹലോ ഹല ഹലോ
ഹലോ കേൾക്കുന്നില്ലെ, ആഹ് പറയിട്ടോ. ഹലോ
ആഹ് ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം ഇങ്ങനെ പനിയായിട്ടിങ്ങനെ കെടക്കാണ്.
ആഹ് സൗണ്ട് കേട്ടപ്പ തോന്നി ചോയിക്കാൻ വന്നെയാണ്.
ആഹ്ഹാ.
ഉം.
പിന്നെ മക്കക്കൊക്കെ ഫുഡ് കൊടുത്ത് ഒന്നു റസ്റ്റ് എടുക്കാൻ വേണ്ടി കെടന്നതാണ്.
ഉം നല്ല പനിയാന്നോ?
ഇല്ല ഇപ്പം കൊറച്ച് കൊറവ്ണ്ട്.
ആഹ് ആഹ് ഹോസ്പിറ്റൽനൊന്നും പോയില്ലിയോ?
ആഹ് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചതാണ്, മരുന്ന് കഴിച്ച് ഇപ്പൊ മക്കൾക്ക് ഫുഡ് കൊടുത്ത് ഇങ്ങനെ കിടക്കാ. നമ്മുക്ക് വയ്യാതായാലും നമ്മളെ കാര്യം നമ്മളെന്നെ നോക്കണല്ലോ.
ആഹ് ആഹ്.
അവ്ടെ കെടന്നോ ഫുഡ് അ ഫുഡ് കഴിച്ചോ?
ഇല്ല ഇല്ല. പിന്നെ മഴയുണ്ടോ അവിടൊക്കെ?
ഇവടെ പ്പോ രണ്ടൂസായിട്ട് മയക്ക് കൊറച്ച് കൊറവ്ണ്ട്.
ആഹ്
അവ്ടെ എങ്ങനെ കാലാവസ്ഥെക്കെ?
ഇവടെ ഇന്ന് ഒരിച്ചിരി പെയ്തതേ ഒള്ളു ഇന്നലയൊക്കെ നല്ല മഴയുണ്ടായ്ര്ന്ന്.
ആണോ.
ഉം.
മക്കളാക്കെ?
ഇല്ലാ ഞാൻ പ്ലസ് ടൂ കയിഞ്ഞതേ ഒള്ളു.
ആണോ പഠിക്കാണോ ഇപ്പ എന്താ നോക്ക്ന്നെ?
ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊട്ത്തേക്ക്ന്ന്.
ആന്നൊ. ഉം ഡിഗ്രി കയിഞ്ഞ്ട്ട് എന്താ പ്ലാന്?
ഡിഗ്രി അ ഡിഗ്രിക്ക് ഡിഗ്രി കയിഞ്ഞ് എം എസ് അത് കിട്ട്ന്നാ കോഴ്സിന്റെ ഇത് അന്സരിച്ചിരിക്കും
നന്നിട്ട് പഠി
പെടി കുഞ്ഞ്ങ്ങളാ
കൂഞ്ഞ്ങ്ങള് ഒ ഓ വല്ത് മൂന്നാം ക്ലാസിലാണ് ചെറുത് മൂന്ന് വയസ്സ്
ആഹ് ആഹ് എയാള്ടെ സൗണ്ടാരിക്കും കേട്ടെ
കേക്ക്ന്നാ ആഹ് അത് ഇപ്പ പെറകില് ഇണ്ടാവും മോന്
ഉം
അസ് അപ്പേ വീട്ടിലാണോ ഇള്ളത്
ആഹ് വീട്ടില്ലാ
ആഹ് എല്ലാരും എന്തിയോ
ആഹ് ഇവടെ ഒണ്ട്
ജോയിന്റ് ഫാമില് ആണോ അതോ ചെറിയ കുടുംബാണോ
ഞാനും ഉമ്മായും ബാപ്പായും അറിയാൻമ്മരും
ആണോ അനിയൻമാരോക്കെ ചെറിയ മക്കളാ
ആഹ് മൂത്താള് ഇനി പത്തില് ഇപ്പാ പത്ത് ആഹ് എന്റെ എളയാള് മൂന്നാം ക്ലാസി
ആഹ് ആഹ് ചെറിയ കുഞ്ഞാണാല്ലോ നല്ലാ പ്രായത്തിൽ നല്ലാ ഡ്രിഫൻ ഇണ്ടല്ലേ
ഞാനും ഏറ്റോം എളയാളും തമ്മി വ്യത്യാസോണ്ട്
ആഹ് എന്താ കയിക്ക്യാൻ എന്താ രാത്രി
ചപ്പാത്തി
ആഹ് ഹെൽത്തിയാണല്ലോ ഇവടെ രണ്ട് ഐറ്റം ഒണ്ട് ചപ്പാത്തി ഇണ്ടാക്കും ചോറും ഒണ്ടാക്കും
ആഹ് ഇവടെ രാത്രി കാപ്പിയാ
ആഹ്
ഉം
ഇവടെ ചോറ് നിർബന്ധൊള്ള ആള്കളോണ്ട് ചപ്പാത്തി നിർബന്ധേള്ളാവരും ഒണ്ട്
ഉം
ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കണം
ആഹ് ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടോ
ഞാനും ഹസ്ബൻഡന്റെ മദറുണ്ട് ഫാദറുണ്ട് പിന്നെ ഞാനും ഹസ്ബൻ്റ് ഉം മക്കളും
ഉം
അ അതിനി ഇപ്പ ഞങ്ങൾ മക്കക്ക് ചോറ് കൊടുക്കും ക്കും ബാക്കിയുള്ളർ ചപ്പാത്തി കഴിക്കും
ആഹ്
അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐറ്റംസായിട്ട് അങ്ങനെ പോണം
ഉം
ഫുഡൊക്കെ ഉമ്മച്ചി ആവലുണ്ടാക്ക
ഫുഡൊക്കെ
ഉമ്മയാണോ ഫുഡോക്കേ ഉണ്ടാകാറുള്ളത്
ആണ് ആണ് പിന്നെത്തെക്കെ